ഹലോ
ആ കേക്കണില്ലേ
ആഹ് കേക്കാം
ഉ ക വിളിച്ച ഒരാൾന്നെയാണ് മനസ്സിലായോ
ആഹ മനസിലായി മനസിലായി
ഉം
പേര് നോട്ടീ വരുന്നു
ആഹ് ആഹ അ ശരി പിന്നെ എങ്ങനെ ഗ വധനയങ്ങൊക്കെ ഉണ്ട് ചെടികളോടൊക്കെ താല്പര്യങ്ങളാ
ആഹ ആന്നാണ് ഈ മണ ഉുള്ള അല്ലെങ്കിൽ പൂ ന തല ചൂടാൻ പറ്റുന്ന ചെടികളൊക്കെ ഇല്ലേ പൂക്കള് ആ അതിനോടാ ഭയങ്കര അട്രാക്ഷൻ
ആ മുല്ലപ്പൂവൊക്കെ ഇണ്ടോ വീട്ടിലെ ആഹ് എനിക്കും ഭയങ്കര ഇഷ്ടാ മുല്ല
ആ റോസ ഇഷ്ടല്ലേ
ആഹ്
റോസാ പൂ
ആഹ് ആഹ് ആഹ് അത് ഞാന് ഒരുപാട് തവണ കൊമ്പ് വെച്ചു നോക്കി പക്ഷെ അതില് ഇണ്ടാ പൂവ് അധികം ഇണ്ടാവില്ല കൊമ്പ് അങ്ങനൊരു നീണ്ട് നീണ്ട് അങ്ങനെ പോവും
ആ അത് ഇവിടതന്നെ ഉം ചിലടത്തെ ക്ലൈമറ്റിന്റെ പ്രശ്നം പ്രശ്നം ആരിക്കും അല്ലെങ്കിൽ ചെടിയുടെ പ്രശ്നായിരിക്കും
അതായിരിക്കും ചിലോടത്തൊക്കെ നല്ല ഉണ്ടായിട്ട് ഇങ്ങനെ പൂ നിക്കണ കാണുമ്പ നല്ല രസാണല്ലോ ഞാന് കുറെ കുഴിച്ചിട്ടൊക്കെ ഒരു പൂവ് രണ്ടു പൂവൊക്കെ ഉണ്ടാവുമെന്നല്ലാത അതും വ വലിയ പൂവൊന്നാവൂല്ലോ കുഞ്ഞ് പൂവ് ആയിക്കാണ്ടുണ്ടാവും പിന്നെ അതങ്ങനെ അങ്ങോട്ട് പോവേം ചെയ്യും
ഉം
വീട്ടിലെ അമ്മക്കും പൂക്കളും ചെടികളോടൊക്കെ താല്പര്യം ഉള്ളാള
ആഹ് നാണ് പക്ഷെ അമ്മക്ക് രാവിലെ ജോലിക്ക് പോവുന്നോണ്ട് സമയം കിട്ടൂല്ല ഞാൻ എന്റെ അമ്മൂമ്മ ഇവിടെ എല്ലാ ചെയ്യുന്നത് ചെടി
ആ അമ്മൂമ്മയും അപ്പൂപ്പനൊക്കെ നീ എല്ലാ ആരോഗ്യമുള്ള ആൾക്കാരാ
ആ അപ്പുപ്പേന് കൊറച്ച് ആരോഗ്യ പ്രശ്നമുണ്ട് അമ്മൂമ്മ കൊഴപ്പില്ല നല്ല ആരോഗ്യത്തോടെരിക്കും
കോളേജൊക്കെ തൊറന്ന് കഴിഞ്ഞാ വീട്ടിന്ന് പോകുമ്പോൾ ഒറ്റക്ക് തന്നെ നിക്കോയിരിക്കൂലേ
അവര് ആഹ് ഞാനീ രാവിലെ പോയിട്ട് വൈകിട്ട് വരുവല്ലോ
ആ
അത്ര നേരത്തെ പ്രശ്നല്ലേ ഒള്ളു കൊഴപ്പില്ല അവര് നിക്കും
ആ എ അടുത്ത് വീടുകള ണ്ടോ അങ്ങനെ കുടുംബക്കാരൊക്കെ ഉണ്ടോ
ആഹ് ഉണ്ട് ഉണ്ട് ചുറ്റും കുടുംബക്കാരാ
ആ അച്ഛന് ജേഷ്ഠഅനിയന്മാരൊക്കെ ഉണ്ടോ
ആ ഉണ്ട് ഉണ്ട്
ആ
ഉം
വെക്കേഷൻ ആയിട്ട്ങ്ങട്ടെലും ട്രിപ്പ് ഒക്കെ പോയോ
പോകണേ ഞങ്ങക്കിപ്പ കഴിഞ്ഞ ആഴ്ച അടച്ചതേ ഉള്ളൂ കോളേജ് പ്പെ ഇനി പ്ലാൻ ചെയ്യണം എവിടെല്ലം പോണങ്കിലൊക്കെ
എക്സാമ് പ്പം മെയ്ലായിരുന്നു
ആ മെയ് ആ മെയ്
ആ ആ അപ്പത്തിന് എ ചെറിയ ആൾക്ക് സ്കൂ കൂള് തൊർക്കും ചെയ്ത് ലേ
ഉം ഉം അതതാണ് അല്ലാതെ വേറെസ് സെയിം ഏജ് ള്ള കസിൻസൊക്കെ ഉണ്ട് വേണെങ്കി ട്രിപ്പ് പോണെങ്കി അവരൊക് ക്കെയുണ്ട്
ആ എനെ ജെഈയ്ക്കവിടെന്ന് വീട്ടില്ന്നന്നെ പഠിച്ചിനതോ ഹോസ്റ്റലിലോ
വീട്ടിന്നെന്നെ പഠിച്ചതാ
ആ
ഉം
പിന്നെ കസിൻസ് ഒക്കെ എന്താ പഠിക ണ്ട്
കസിൻസൊക്കെ ഉം അവര് എനിക്ക് തോന്നുന്ന് ഏ വീ ഒരാളുടെ പഠിത്തം കഴിഞ്ഞിട്ട് ഇരിക്കുവാ ഒരാളിപ്പം ഏ ചേച്ചിയുടെ രണ്ടാമത്തെ മോള്ടെ ണക്ക് പ്ലസ് വണ്ണിൽ അഡ്മിഷൻ കാത്തിരിക
ഓ ഓ ആ ശരി
ബാക്കി എല്ലാരും കൊച്ച് കൊച്ചുങ്ങളാ ഞങ്ങള് മൂന്നു പേരെ ഉള്ളൂ വലുത് ഉം
പിന്നെ എന്തൊ ക്കെ വിശേഷങ്ങള്
ഓ ഇങ്ങനെയൊക്കെ പോവാന്ന് തട്ടിയും മുട്ടിയൊക്കെ
ഉം
ഉം ചേച്ചിടെ ഹ്സ് ബൻറ്റൊ
ആ ഇവിടെ നാട്ടിൽ തന്നെ ഉള്ള ആളാ ഡ്രൈവറാണ് ഡ്രൈവറാ ആയിട്ട് വർക്കെയ്യാ
ഉം പിന്നെ വീട്ടിൽ ആരൊക്കെണ്ട്
വീട്ടില് ഞാനും ഹസ്ബന്റും മൂന്ന് കുട്ടാളും തന്നെള്ളു
ആണല്ലേ അപ്പ ഉമ്മ ഉപ്പയൊക്കെ
അപ്പ ഹസ്ബൻഡിന്റെ ഉമ്മയൊപ്പൊക്കെ ഉമ്മ അവർക്ക് ചെറിയ കുട്ടിയാകുമ്പോ അവർക്ക് എട്ട് വയസ്സുള്ളപ്പോ തന്നെ മരിച്ച ച്ച് പോയതാണ് പിന്നെ ഓ പ്പ പിന്നെ മരിച്ചിട്ട് പതിനഞ്ച് വർഷായി
ഓഹ്
എന്റെ വീട്ടില് എന്റെ സ്വന്തം വീട്ടില് ഉമ്മ ഉണ്ട് ഉപ്പ ഞാന് ചെറുതായപ്പ ഞാൻ ചെറിയ കുട്ടിയപ്പൊ ഒരു പന്ത്രണ്ട് വയസ്സൊക്കെ ആയപ്പോൊ മരിച്ചുപോയി
ഓഹ്
പിന്നെ ഇയാൾക്ക് എങ്ങനെ പിരീഡ്‌സ് ടൈമിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാ
എന്തോ കേട്ടില്ല
പിരിയേഡ്സ് ടൈമിലൊക്കെ വേദനയും ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളായിച്ച
ആഹ ആന്ന് ആന്ന് ചില ചെല മാസങ്ങളിൽ മാത്രം
ആ ഇപ്പൊ അതിനെ പറ്റിയൊക്കെ ഒരു ന്യൂസൊക്കെ എങ്ങനെ കണ്ടിരുന്നല്ലോ ഫോണില് അതിനെ കുറിച്ചൊരു ന്യൂസ് കണ്ടില്ലേനോ ഇങ്ങനെ മൂന്നു ദിവസത്തെ ലീവ് എടുക്ക
ആഹ് ലീവ് കൊടുക്കുന്നന്ന് കൊച്ചിങ്ങക്ക് അതൊരു നല്ല കാര്യ കാരണം അവരത്രയും കഷ്ടപ്പെട്ടു ട്ട് അവിട വന്നു ഇരിക്കണ്ടേ
ആഹ ഉ ആ അങ്ങനെ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് നല്ലൊരു കാര്യമാണ്
ഉം
ക്കും ഭയങ്കര ബുദ്ധിമുട്ടാവും ചെല സമയത്ത് ഇതേമാതിരി ഭയങ്കര ഊരവേദന ഒക്കെ ഉണ്ടാവും
ആ ദേഹം വേദനയും എനിക്ക് ഈ കാല് താഴെ നമ്മുടെ രണ്ട് കാലുവാ നല്ല വേദന
ആഹ ഇങ്ങനെ നിക്കാൻ പറ്റാത്ത പോലെ അങ്ങനെ ഒരു കൊഴഞ്ഞു പോണ പോലെ ആഹ് അങ്ങനെ എനിക്കും ചെില ടൈമിൽ അങ്ങനെ ഇണ്ടാവലണ്ട്
ഉം
ഇന്നാ ചില സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാവൂല അല്ല കൂളായിട്ട്
ആഹ അതാ എനിക്ക്ന്ന് വെച്ചാ നമ്മളെ ക്ലാസ്സില് ഒക്കെ പോുന്ന സമയത്താണെങ്കി ഒരു കുഴപ്പം കാണത്തില്ല ഈ എക്സാമിന്റെ സമയം വരുന്ന ദിവസങ്ങളിലായിരിക്കും എനിക്ക് നല്ല വയറു വേദനൊക്കെ വരുന്നത്
അപ്പൊ ഒഴിവാക്കാനും പറ്റ റ്റൂലല്ലേ ക്ലാസ്സ്‌ അതിന്റെ ടൈമിലാണെങ്കി ഇ തീരെ വയ്യയാച്ച അതാണ് പോണ്ട വച്ചാൽ മതി
ഒരുപക്ഷെ അതൊക്കത്തില്ല എക്സാമിന്റെ സമയായൊണ്ട്
എനിക്ക് ചെലെ സമയത്ത് ചില മാസങ്ങളിലൊക്കെ ആരെങ്കിലും മിണ്ടണതൊക്കെ ദേഷ്യക്കാരം ഒറ്റക്കിരിക്കാനാ തോന്ന
ആഹ മൂഡ്സ്വിങ്സ്
ആഹ് കുട്ടികളൊക്കെ ഉണ്ടാവകുമ്പ അത് നമ്മൾ ഒറ്റക്ക് പോയിരുന്നാലും കുട്ടികൾ വരുല്ലോ ഇങ്ങനെ വിളിച്ച് വിളിച്ച് വരുല്ലോ ഉമ്മാ ഉമ്മാ വിളിച്ച് ഇങ്ങനെ അവർക്ക ഇപ്പ ഇത് പറഞ്ഞാൽ മനസ്സിലാവൂല്ല ചെറിയ കുട്ടിക്കൊന്നും തീരെ മനസ്സിലാവൂല്ലല്ലോ
ഉം
ചെറിയ ആൾക്ക് പത്ത് വയസ്സെ ആയിട്ടുള്ളൂ ഇതിനെ കുറിച്ചൊന്നും അറിഞ്ഞൊടങ്ങിട്ടില്ല ആ കുറെേ ആൾക്കാര അതിനെ എതിർത്തും പറയണ്ട ണ്ടല്ലോല്ലേ ഇങ്ങനെ ഫോണിലിങ്ങനെ കാണണ വാർത്തകളാ
എന്തോ
കൊറെ ആൾക്കാര് അതിനെ എതിർത്തും പറയണ്ടല്ലോ അതിന്റെ ആവശ്യ ഇല്ല അങ്ങനെ ഒരു ലീവിന്റെ ആവശ്യം ഇല്ലന്നുള്ളത്
ആഹ ഉം അത് കൂടുതലും എനിക്ക് ഒന്ന് പെണ്ണുങ്ങൾ തന്നാന്ന് പെണ്ണുങ്ങൾ തന്നെ പറയുന്നത് ആണുങ്ങക്ക് പിന്നെ അറിയ അവർക്ക് നി മനസ്സിലാവും പക്ഷെ ഈ കേട്ടിട്ടില്ലേ സ്ത്രീകള് എന്നെ സ്ത്രീകളുടെ ശത്രുന്ന്
അങ്ങനെ കൊറെ പെണ്ണുകളെന്നെയാണ് എതിർത്ത് പറയേണ്ടത് ആ കുറേ കുട്ടികൾ ഇത് മുതലെടുത്ത് എങ്ങടെയെങ്കിലും പോകും അങ്ങനെയൊക്കെ പറയണ്ട് അപ്പൊ ഞാൻ വിചാരിച്ച് ഈ കുട്ടികൾ അങ്ങനെ പോകുമ്പോ അത് വീട്ടിലുള്ളോല് അറിയില്ലേ
അത ഇന്നത്തെ കാലത്ത് കൊച്ചുങ്ങളെ പകതും തൊണ്ണൂറ് ശതമാനം പേരം കൊച്ചുങ്ങളെ നോക്കാറില്ലല്ലോ അവര അവരുടെ വഴിക്ക് പോ
ആ അത് ശരിയാണ് അങ്ങനെയുള്ള കുറച്ച അധിക ബുദ്ധിയുള്ള കു കുട്ടികളുണ്ട്
ഉം
ഉം പിന്നെ ഏത് പ്രാ ആക്കാരാണില്ല നഞമ്മക്കൊരു ബോധമാണ് ഞമ്മളെ നഞമ്മളന്നെ നോക്കണം എന്നുള്ളേ
ഉം
അല്ലാണ്ട് മറ്റുള്ളവല് പറഞ്ഞിട്ട് കാര്യല്ലല്ലോ
ഉം അതുമല്ല ഇപ്പം ഈ പിള്ളോര് പകുതി മുക്കാലും ഫോൺ അടക്റ്റുവ
ആഹ്
ഉം കൊച്ചുച്ചിങ്ങക്ക് വരെ പ്പൊ ഫുഡ് കൊടു ക്കണമെങ്കിൽ ഫോൺ വേണം യൂട്യൂബില് കാർട്ടൂൺ കാണിച്ചു കൊടുക്കണം
ആ അതൊക്കെ ഉമ്മമാരന്നെ പിന്നെ അമ്മമാരന്നെ കുട്ടികളെ ക കൊടുക്കാണ് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ അതങ്ങെ കൊടുത്താ പിന്നെ ഒരു ഓർമ്മയില്ലാതിരുന്ന അങ്ങനെ തിന്നുവല്ലോ
ഉം
അപ്പൊ അവരന്നെ കയ്യ് കൊടുക്കാണ്
അതാ
ഇന്റെയൊക്കെ മൂത്തമാോനൊക്കെ ചെറുതാണ് ടൈമിലൊക്കെ ഭക്ഷണം അവടുക്ക എന്ത് ബുദ്ധിമുട്ടാണ് എന്നാലും നഞമ്മൾ ഒരുപാട് സമയ എടുത്ത് കൊറെേ തൊടീ കൂടെക്കെ ഇങ്ങനെ നട ന്ന് അങ്ങനെ ഇപ്പൊ ഇയാള അമ്മയൊക്കെ അങ്ങനെ കയല്ലോ ഭക്ഷണം കഴപ്പിച്ചിട്ടുണ്ടാവുക
ആഹ് ആയിരുന്നായിരുന്നു ഈ കാക്കയും കിളികളെയും ഒക്കെ കാണിച്ചും
ആ ഇപ്പ ആർക്കും അങ്ങനെ ബുദ്ധിമുട്ടാനൊന്നും സമയംമല്ല ആര്ക്കും അയ്ന് നേരല്ല അതൊക്കെ വലിയ ബുദ്ധിമു ട്ടായിട്ട് കാണാണ് അപ്പൊ പിന്നെ വേഗം ഇതാണ് കൈയ് കൊടുത്താ
കൊച്ചുങ്ങളെ തന്നെ കഴിച്ചോളൂ
ഉം ഇപ്പ എത്ര ചെറിയ കുട്ടികൾക്കൊ ഒരു മൂന്ന് വയസ്സാവണ കുട്ടികൾക്ക്ന്നെ തന്നെ വാട്സആപ്പ് എടുക്കാനും അതിൽ മറ്റുള്ളവരോട് സംസാരിക്കാനും ഒക്കെ അറിയല്ലോ
ഉം മൂന്നല്ല ഇവിടെ ഞങ്ങളടെ വീടിനടുത്തൊരു കൊച്ചുണ്ട് രണ്ടു വയസ്സേ ഉള്ളതിന് അവനെല്ലാം അറിയാം തന്നെ താനെ ഫോൺ ലോക്ക്ടുത്ത് കൊടുത്ത യൂട്യൂബിൽ നോക്കി അവന് ഇഷ്ടപ്പെട്ട വീഡിയോ അവൻ തന്നെ എടുത്ത് വച്ച് കാണും
ആ അതാണ് ഇപ്പൊ ചെറിയ കുട്ടി നമ്മളെ ക്കാളും അറിയാം അമ്മക്ക് എനിക്കൊക്കെ ചെലപ്പോ ഫോണില് എന്തെങ്കിലും അറിയില്ല എന്നുണ്ടെ കുട്ടികളടുത്ത്കൊടുത്താ ശരിയാക്ക
ആ അതാ നമ്മളെക്കാട്ടി കൂടുതൽ കൊച്ചിങ്ങക്ക ഇപ്പല്ല അറിയുന്നേ
വലിയവർക്കാണ് അറിയാൻ ബുദ്ധിമുട്ട്
മ്മ്
ഇനിക്കന്ന് അപ്പൊ ഇങ്ങനെ ർ ഞങ്ങള ഞങ്ങളെ ഏജില്ള്ള ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ ങ്ങനെ പറയാ ശരിക്ക് ഞമ്മളാണ് പഠിക്കേണ്ടത് കാരണേ കുട്ടിയള് ഇതിൽ എന്തൊക്കെ കാട്ടണം ന്ന് അറിയണംന്നുണ്ടെങ്കി ഞമ്മളത് അറിയണ്ടേന്ന്
ആ അതാ നമ്മളറിയാത്ത പല വേലത്തരങ്ങളും പുള്ളേര് കാണിക്കും
ആ ഈ ഇൻസ്റ്റഗ്രാം കുറിച്ച ഇൻക്കൊന്നും അയ്നെ പറ്റി ഒന്നും അറിയില്ല നിക്ക് ഇൻസ്റ്റാഗ്രാാം ഇല്ലേരുന്നു അപ്പൊ ങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ പറയും ശരിക്കും ഞമ്മളത് അർഞ്ഞിരിക്കണം ന്നാലല്ലേ കുട്ടിയാള് ഇതില് എന്ത് ചെയ്യണന്ന് അറിയുള്ളൂ
ആഹ് ശരിയ
ശരി എന്നാ വിളിക്കാട്ടോ
ആ ഓക്കെ ശരി